ഹലോ ആഹ് എന്തൊക്കെണ്ട് വിശേഷം
നല്ല വിശേഷം. ഇവടെ ഭയങ്കര മഴ അതാണ്പ്പോ ഇവിടുത്തെ വിശേഷം. സുഖാണോ
മഴയാണോ
ആഹ് അതെ അതെ മഴയാ
ഇവിടെ മഴയില്ലട്ടോ ഇവിടെ മഴയില്ലാ.
ഇല്ലേ
ഇവിടെ ആഹ് നല്ല ചൂടാണ്. രാവിലെ തൊടങ്ങി നല്ല മഴക്കാറായിരുന്നു ല അല്ല വെയിലായിരുന്നു.
ആണോ ആഹ്, ആഹ്.
ഭക്ഷണം കയിച്ചോ
ഇല്ല, ഇല്ല കഴിക്ക്ണൊള്ളൂ. കയിച്ചോ
ഇല്ല കയ്ച്ചിട്ടില്ല.
പെഷലാണോ പെഷലാണോ
ഏയ് സ്പെഷ്യലൊന്നുല്ല അല്ല ല്ലാ അങ്ങനൊന്നുല്ല സാധാരണ ഇള്ള പോലെ തന്നെ ചോറും കറീം
ആഹ് ആഹ്
പിന്നെ എന്തെങ്കിലൊക്കെ ഇത് ഇതായിട്ടുള്ള ആഘോഷ ദിവസങ്ങളില് മാത്രേ എന്തെങ്കിലും അങ്ങനെ വെക്കാറൊള്ളു. സ്വാദിഷ്ടമായ ഭക്ഷണം
പിന്നെ
പിന്നെന്താ
എന്തൊക്കെണ്ട് പിന്നെ അവിടയൊക്കെ
ഇവടെ പ്രത്യേകിച്ചൊന്നുല്ല. ഇങ്ങനെയൊക്കെ പോവുന്നു.
അവ്ടെയൊക്കെ എങ്ങനെയ്ണ്ട് നമ്മുടെ ഇപ്പൊ അസുഖങ്ങളുടെ ഇതൊക്കെ എങ്ങനെയ്ണ്ട് അവിടെയക്കാ
ഇപ്പം മഴയായോണ്ട് ജലദോഷാ മിക്കയിടത്തുവേ ആഹ്
അതേല്ലേ ഇവിടേം അതെ ഇവിടതെ പനിയാണ്. പനിയാണ് പനി പിന്നെ ഇപ്പ മറ്റെ ശിഗല്ല, നിപ്പ് ഇതൊക്കെയാണന്നറിഞ്ഞു ആഹ് അയിന്റെ ഓരോ ലക്ഷണങ്ങളാണ് ഒര് സ്ഥലത്ത് ഹോസ്പിറ്റലിലൊക്കെ നറച്ചും ആൾക്കാരാണ്.
അതെ, അതെ ഭയങ്കര ഇത്പ്പോഴത്തെ പനിയൊന്ന് മാറാനും നല്ല പാടാ.
ആഹ് പെട്ടെന്നായിരിക്കും ഇങ്ങനെ മാറണൂല്ലേ.
ഉം അത് ഹോസ്പിറ്റലി പോയിട്ടും.
മാറാനായിട്ട് താമസ യെടുക്കും ന്നൊക്കെ പറയണുണ്ട് പിള്ളേരേണ് കൂടുതലും ശ്രദ്ധിക്കാം പറണ കുട്ടികളാ.
ആഹ് അതെ, അതെ പ്രതിരോധ ശക്തി കുറവാണ്.
ആഹ് പ്രതിരോധ ഇത് അവരിക്ക് പിന്നെ എന്നാ വെച്ചാല്. ആഹാരം കഴിക്കുന്നതൊക്കെ അവരൊക്കെ നമ്മളെ പോലെന്നും അല്ലാല്ലോ. കഴിക്കേ മില്ല ഉം അപ്പ അതാരണം. ഓരോന്നൊക്കെ കുറവ വൈറ്റമിനും ഒക്കെ കുറവായ പിള്ളേർകൊക്കേണ് കൂടുതലും. ആരോഗ്യം ഇതിനൊക്കെ താങ്ങാനുള്ള ആഗരോഗ്യം വേണോന്നാ പറയുന്നെ.
ആഹ് അതാ കൊച്ച് പ്രത്യേകിച്ച് കൊച്ച് പിള്ളേർക്ക് വലിയവർക്കന്നെ പറ്റുന്നില്ല അപ്പ പിന്നെ.
ആഹ്. നമ്മക്ക് പിന്നെ നമ്മ എങ്ങനെയെങ്കിലൊക്കെ സഹിച്ചു കൂട്ടും പഷേ. പിള്ളേര് ഒരു ചെറി ഉം ഒരു ചെറിയൊരു ഇത് വന്നാ വല്ലായ്മ വന്നാ അവര്.
ആഹ് കരച്ചിലും അല്ലേ.
പിന്നേ ചെറിയ കുട്ടികൾ പിന്നെ പറയേണ്ട കാര്യമില്ല
ഉം അതെ
അങ്ങനെ അതാണ് അങ്ങന ഇന്ന് പോയിട്ടില്ല ഇവിട ഇളയാൾക്ക് വയ്യാഞ്ഞിട്ട് കൊണ്ടുപോയിട്ടില്ല ഭയങ്കര പനി കര ടെ ഒരു തെരക്കാണ് ആശുപത്രിയില്
ആണാണ് ട്വന്റി ഫോർ അവേഴ്സും പിന്നെ ഹോസ്പിറ്റലില്
എല്ലായിടത്തും തെരക്കാണ് ഭയങ്കര
ഉം അതെ അതെ ഒരാളേ ഉള്ളോ അതോ
രണ്ടു പേരുണ്ട്
ആണോ ആഹ് ആഹ്
ഉം മൂത്തത് ഒരു ആണും ഇളയത് ഒരു പെണ്ണും മൂത്തത് എട്ടാം ക്ലാസ്സില് ഉം
ആഹ് ആഹ് ഇളയതോ
ഇളയത് നാലില്
ആഹ് ആഹ്
ഞാനിന്ന് പോയില്ല
ലീവ് എടുത്തോ രണ്ട് പേരും
ഇന്ന് ഒരാള് പോയി അയാൾക്ക് കൊയ പ്പൊന്നുല്ല ഇളയാൾക്കാണ് ഉം
കൊണ്ടു യി ഇനി ഹോസ്പിറ്റലിൽ പോകത്തേ ഉള്ളൂ അപ്പൊ പോയ
ആഴാണ്
ആ രാത്രി അവിടെ കാ ചെന്നപ്പോ തണുപ്പാണോ
ഏ
രാത്രി ക്ലൈമറ്റ് അവിടെ അങ്ങനെ തണുപ്പാണോ അതോ ചൂടാ
ചൂട് ന്നെ ആണ്
ഉം ഉം ഉം
ഉം രാത്രി മഴയില്ല മഴ ഇന്നിപ്പോ വെളുപ്പിന് മാത്രേ ഉണ്ടായുള്ളൂ പിന്നെ വന്നിട്ടില്ല
ഇവിടെ അങ്ങനെ രാവിലെ ഉച്ചക്ക മഴയാ
അതേ
നല്ല വെയിലായിരുന്നു അത് കാരണം തുണിയക്കെ ഇപ്പ രണ്ടു ദിവസ ഇട്ട് വേഗം ഒണങ്ങണൊക്കെ ഇണ്ട്
ആ അല്ലെങ്കിൽ ഉണങ്ങാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എല്ലാവരുടെയും ഇങ്ങനെ കഴുകി ഇടണ്ടേ
ആ ആ അന്നേരം പിന്നെ പാടാ
ഉം കൂടുതല് ഈ പിള്ളേർടെ ഇണ്ടാവാറ്
ഉം ഓ ഓ
അത് കാരണം അലക്കിട്ട് ഉണങ്ങിക്കിട്ടേയും ഇല്ലല്ല
ആ അതാ കൊഴപ്പല്ലല്ലേ
കൊഴപ്പല്ല ആ വേഗം തന്നെ അങ്ങട് ഇതായി കിട്ടും. പക്ഷെ ചൂടും സഹിക്കാൻ പറ്റണില്ല അതേപോലത്ത ചൂടാണ്
ഇവിടെയും കൊറേ ഭയങ്കര ചൂടായിരുന്നു അയിന് ശേഷം ഇപ്പ ഈ മാസം ഫസ്റ്റ് ചൂടായിരുന്നു
അതെ
ആ ആ
ഉം ഞങ്ങക്ക് ഇപ്പ ഈ സ്കൂൾ തുറന്നപ്പോ തുടങ്ങിയിണ്ട്
ആ ആ ആ
ഈ രണ്ട മൂന്ന് ദിവസമായിട്ടുള്ളൂ വെയിൽ വന്നിട്ട് പിന്നെ തോരാതെ ഈ മഴയായിരുന്നു
ഉം ജൂൺ മാസം മഴ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ടൈമല്ലേ.
ആ ജൂൺ ജൂലൈ ഓഗസ്റ്റിലൊക്കെ മഴേണ് ആ ഓണം ഓണം വരായിട്ടക്ക എനിക്ക് തോന്നണ് മഴയണന്ന് തോന്നണ്
ആ അതെ അതെ
ഉം അങ്ങനെയാണ് ഞങ്ങക്കെ സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തൊക്കെ അങ്ങനെയണ്
ആ അതാ ആ സ്കൂൾ ആ ടൈമില്
ഉം എന്റെ പൊന്നേ ഒന്നും പറയണ്ട മഴയൊക്കെ കൊണ്ടക്കെയാണ് സ്കൂളിൽ പോയിരുന്ന് ഇപ്പതേ പിള്ളേക്ക് മാത്രം ഇത്തിരി ഇത് ഇത് വന്നിട്ടുണ്ട് അത്രയും കൊട പിടിച്ച് ഒരു സാഹചര്യം വന്നിട്ടില്ല അവർക്ക്
ആ അതെ
സ്കൂള് പോണ നേരത്ത് ചെറുതായിട്ട് ചാറും പിന്ന വരുമ്പോ അങ്ങനെ ഇണ്ടാവില്ല പിന്നെ രാത്രിയേ ഉള്ളൂ
ആ ഇവിടെ അങ്ങനെയൊന്നുംല്ല എപ്പോഴും ഇപ്പ മഴയാ
എപ്പോഴും ഇങ്ങനെല്ലേ ആ ഈ നമ്മുടെ ഭാഗത്തൊക്കെ ഏതു നേരവും മഴയണന്നൊക്കെ പറയണ്ട്.
ആ ആ എല്ലാം ഭയങ്കര പാടാണ്. ഉം
എറണാളത്തൊക്കെ വെള്ളമൊക്കെ മുങ്ങി മഴ പെയ്തിട്ട്
ആ ന്യൂസിലൊക്കെ പറയുന്നുണ്ട്
ആ വെള്ളം ഇങ്ങനെ വന്നിതായിട്ടേ
ആ വീടൊക്കെ ഇതായിട്ടുണ്ട് ഇവിടെ
വീടൊക്കെ കാരണം ഈ മഴ പെയ്യുമ്പോ ഈ കടലിൽന്നൊക്കെ ആണെങ്കിലും വെള്ളം കേറുവല
ആ അത് പ്രത്യേകിച്ച് അടുത്തുള്ള കടൽന്റെ തീരത്തൊക്ക ഉള്ള വീടുകൾ
അതെന്നെ ആ വീടൊക്കെ കൊറേ നശിഞ്ഞ് ഞങ്ങടെ ഈ കൊറെ വീടൊക്കെ നശഞ്ഞിട്ട് എന്നാണ് അവര് മന്ത്രി ധനസഹായൊക്കെ കൊടുത്ത്
ഓ ഓ
അയ്നുള്ള ധന നഷ്ടത്തിനുള്ള സാധനങ്ങളൊക്കെ ഇതാക്കാനും ചെലവരിക്ക് ക്കൊർച്ച് സാനങ്ങൾ പോയേന് അയിനുള്ള കാശ്കൊടുത്ത് ചിലര് മൊത്തത്തില് നശിച്ച് പോയേന്
ആഹ്
വീടായിട്ട് കൊടുക്ക്ണ്
ക്യാമ്പ് ണ്ടല്ലോ അല്ലേ
ആഹ് ക്യാമ്പൊക്കെണ്ട് കൂടുതലും ഇ കടൽ ഭാഗത്തുള്ള ആൾക്കാരിക്കാണ് ഈ അ ദൂതൊക്കെ കിട്ട്ണത് ഉം നമുക്കന്ന് വെച്ചാ നന്നായി ഈ തീ കിടന്ന് മഴ വരുമ്പഴാണെങ്കിലും ഇച്ചിരി വെള്ളംണെങ്കിലും അത് നീന്തിയാല അവ പ്രശ്നംന്നുല്ല അല്ലാത്തവര്ക്ക് അല്ലാത്തവരിക്കാണ് കൂടുതലും കൊടുക്കല്
ആഹ് അതെ
അങ്ങനെയുള്ളവർക്കാണ് ധനസഹായം കൂടുതല്
ക്യാമ്പിലൊക്കെ ആയോണ്ട് പി
ആഹ് ക്യാമ്പിലൊക്കെ ആവുമ്പോ എന്തെങ്കിലും ഒക്കെ കിട്ടും
ഉം ഫുഡിന്റെയും എല്ലാണ്ട് സാധനങ്ങളൊക്കെ കൊടുക്കല്ലല്ലേ
ആഹ്
ഉ
ഫുഡിന്റെ ഇത പിന്നെന്നാണ് നമ്മുക്ക് പിള്ളേർക്ക് വേണ്ട സാനങ്ങളും ഒരടക്കം എല്ലാമ് ഉണ്ടായിരുന്നട്ടോ പക്ഷെ ഭയങ്കര ആക്രാന്തു ആണ് എല്ലാത്തിനും ചെല ആൾക്കാരുണ്ട് ഇതൊന്നും കാണാതെ വന്ന് കിടക്കണ ആൾക്കാരില്ലേ
ആഹ് ആഹ് ആഹ് ണ്ട് ഉ ഉം ഉം
അവര്ണ്ട് അവര് വന്ന് എന്നാണ് ഇങ്ങാട് താ ഇങ്ങാട് താന്നും പറഞ്ഞഞ് മേടി ച്ചിരുന്നു നമ്മ് ആ ഹ് എന്നാ പോന്നാ ആ വെള്ളപ്പൊക്കത്തിന്റെ ന്നെ കിടന്നപ്പോ തന്നെ എന്താണ് മോനെ കഴി ചൂട്ടിയത്
അതാ ഹൗസിലൊക്കെ ഉണ്ടായിരുന്നല്ലോ
ആഹ് ക്ഷെ എന്താണെന്ന് കാണിച്ചുട്ടിയത് എങ്ങനെയെങ്കിലും അവിട്ന്ന് വന്ന് വീട്ടിലോട്ട് വന്നാ മതിയെന്നായിരുന്നു
ആഹ് അതെ
ആക്കെ മടുത്തോയി പിന്നെ പഞ്ചായ ത്തിന്റെ ഇതിന്ന് വന്നിങ്ങ വന്ന് വീട്ടിൽ വന്ന പിന്നെയാണ് അപേക്ഷ ഒക്കെ കൊടുത്ത് ഒന്നും കിട്ടിയൊന്നുല്ല ട്ടാ
ആണോ
ഞങ്ങ്ക്ക് സ്വന്തായിട്ട് വീടൊന്നുംല്ലേ
ഓ ഓ അപ്പൊ വാടയ്ക്കാണോ
ആഹ്
ഉം പഞ്ചായത്ത് കൊട്ത്താല്
അഞ്ചാ ലൈഫില് ഇത് പറ നടപ്പ്ട്ട് അതൊന്നും ആയിട്ടില്ല
ആഹ്
രണ്ടാമത് ഇനിയും കൊടുക്കണം
ആഹ് ആഹ്
ഇനിയിപ്പ ഈ മാ ഈ വർഷത്തെ ഇത് ഇപ്പ പുതിയെ ഇത് വന്നേക്കണ കാരണം എന്താണെന്നൊന്നും തിരക്കിയിട്ടില്ല എങ്ങനെയൊക്കെയാണ് കൊടുക്കണേ എന്നൊന്നു
ആഹ്ആഹ്ആഹ്
ഇണ്ടന്ന് പറയ് ണ് ണ്ട് ധനസഹായങ്ങളെ എസിക്കാരിക്കും ഒക്കെ ണ്ടന്നൊക്കെ പറയ് ണ് ണ്ട്
ഉം ഇവിടെക്കെ പിന്നെ കൊറെ കിട്ടീട്ടുണ്ട് ഞങ്ങളടെ റിലേറ്റീവ്സന്ന്നെ
ആഹ് ആഹ്
നിനക്ക് കിട്ടോന്നാവും നല കിട്ടിയാ മതിയായിരുന്നു
ആഹ് കിട്ടായിരിക്കും
പിന്നാ അവിടെ പിന്നെ അവിടെ എങ്ങനെയാ അല്ല അവിടെ പിന്നെ വേറെ കൊഴപ്പ ഒന്നുലല്ലോ
ആഹ് ഇല്ല ഇല്ല സുഖം
തക്കണം ഉം ആഹ് ഇയാളെ എങ്ങനെ എന്താ പഠിക്കുകയാണോ
ആഹ് പഠിക്കുന്നു
എന്തിനാ ഏഹ്
ഐടി ഐടി
ഓ ഐ ടി പഠിക്കുന്നു ഉം എന്താ അത് ഇങ്ങനെ സെക്കൻഡ് ഇയർ ആണോ
അല്ലല്ല ഫസ്റ്റ് ഒരു വൺ ഇയറെ ഉള്ള്
വൺ ഇയറേ ഒള്ള് അല്ലേ
ആഹ് ആഹ് ആഹ്
തുടങ്ങിയാപ്പോ
ആഹ് തൊടങ്ങി ഈ മന്തൂടെ ഒള്ളു ഇപ്പ തീരാനായി
അതേ
ആഹ്
ഇത് കഴിഞ്ഞിട്ട് അപ്പൊ എന്തിനാ പോണാപ്പാനി
അന്നേരം ഇതിന്റേത് തന്നെ ട്രെയിനിങ് ഉണ്ട് വൺ ഇയർ അപ്പ ഇനി അതിന് പോണം പൊറത്താ
ആഹ് ആഹ്
ആഹ്
പ അയിനുപോവും
ആഹ് ആഹ് ഓക്കെ അപ്പൊ ശരി എന്നാ ശരി വെക്കട്ടേന്നാ
ശരി എന്നാ ഹലോ ആഹ് ഓക്കെ ഓക്കെ ആഹ്
ആഹ് ഹലോ